ഹലോ
വടെ വാ
ഹലോ കേക്കുന്നുണ്ടോ
ആഹ് ഉണ്ട്ണ്ട്ണ്ട് സുഖണോ ആ ഉണ്ട്ണ്ട്ണ്ട് മഴ ഇണ്ടാവോ
സുഖാണ് നല്ല മഴയാ അവിടെ മഴ ഉണ്ടോ
ആഹ് ഇപ്പോ എവിടെ നല്ല മഴയാ ഇണ്ട് രാവിലെ തുടങ്ങിയ മഴയാണ് ഒരുോ ഒലർച്ചയില്ല ഇന്നൊരു പെരുമാഴ പറഞ്ഞ പെരുമാഴന്നെ
ആഹ് പെരും മഴായിരുന്നു ഏഹ് രണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങളില് കുഴപ്പ ഇപ്പലായിരുന്നു ആ പക്ഷെ ഇന്ന് നല്ല മഴയ ഇവിടെ
ഉം നല്ല മഴ തന്നെയാണ് പഴ മിധുനം പകുതിയയില്ലേ ഇല്ല എവിടെ അങ്ങനെ വെള്ളം വരൂല്ല ഞങ്ങള് യൂണിവേഴ്സിറ്റിയാ നിങ്ങള് എവിടെയാ
ഓഹ് ഓക്കേ ഓക്കേ ഞങ്ങൾ ടൗണിൽ തന്നെയാ
കോഴിക്കോടോ
ആ അതെ
ആഹ ഇവിടെ വെള്ളത്തിന്റെ പ്രശ്നോ ന്നുല്ല്യ
ഇണ്ടാവില്ല അല്ലെ ആഹ ഓക്കേ അപ്പൊ കൊഴപ്പ ഇണ്ടാവൂലായിരിക്കും ഓഹ് ഭക്ഷണഒകെ ആയി ഭക്ഷണയി ഭക്ഷണയി ഇനി പോർത്ത് പോയരെ വെറ്റ്യ്ത് നിക്കാണ് കഴിക്കാൻ വേണ്ടിട്ട്
ആഹ്
അതെ കറി ചിക്കൻ കറി ചിക്കൻ കറിയും കാബേജ് ഉപ്പേരിം
ഇപ്പ എല്ലാർക്കും എളുപ്പം ചിക്കനാ
അതെ ഒരു ചിക്കൻ കിട്ടിക്കഴിഞ്ഞട്ടുണ്ടെങ്കി അതങ്ങോട്ട് കഴുകി കറി വെച്ചാ മതിയല്ലോ
എളുപ്പത് കഴിഞ്ഞില്ലേ
എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ മറ്റേത് സാമ്പാറൊക്കെ ആണെങ്കിൽ എന്തൊക്കെ എന്തൊക്കെ തരത്തില്ള്ള ഇത് അരി യണം
രണ്ടു നേരത്തിനും മൂന്ന് നേരത്തിനൊക്കായി ചെയ്തു കൊറചാണ്ട് ഫീഡ്ജിൽക്കാണ്ടെട് ഇത് വച്ചാല് ഇപ്പ വെച്ചാല് രാവിലേക്കും ആയി നാളെ ഉച്ചക്കേക്ക്
നാളെ ഉച്ചക്കേക്കു ആയി അതെ ചൂടാക്കി പിന്നെ ഉപയോഗിച്ചാ മതി വേറെ പ്രശ്നംന്നുമല്ല
മീനാ വുമ്പൊ അത് പൊരിക്കണം അത് മുറിക്കണം മുളകിടേണെങ്കി അല്ലെങ്കിൽ തേങ്ങര അരക്കണം നല്ല പണിയല്ലേ പച്ചക്കറിയ ഭയങ്കര പണിയാണ് എന്തുണ്ടാക്കിയാലും മതിയാവൂല ഉ അതു ല്ല ഇനിയിപ്പോൊ ഒരു സാമ്പാർ ഉണ്ടാക്കിയ അയിക്ക് ഒരു ഉപ്പേരി വേണം അല്ലെങ്കിൽ ഒരു അച്ചാറ് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പപ്പാടം എന്തെങ്കിലും എന്തെങ്കിലും ഒന്നുല്ലേ വെറും കൂട്ടാൻ കൂട്ടി തിന്നാൻ കയ്യൂ ലല്ലോ ഒന്ന് എന്തെങ്കില് ഒരു അച്ചാറോ അല്ലെങ്കിൽ ഒരു പപ്പടോ
ചിക്കനാവുമ്പൊ പിന്നെ അതിന്റെ പ്രശ്ന ഇല്ല ചിക്കൻ ആവുപ്പോ ചിക്കൻ കറി ഉണ്ടെങ്കി പിന്നെ എല്ലാ ഇത് മതിയല്ലോ ഉം ഇപ്പൊ വേണമെങ്കിൽ രണ്ട് എണം എടുത്ത് പൊരിക്കന്തേും ചെയ്തിട്ടുണ്ടെങ്കിൽ അതാങ്ങ് കഴിഞ്ഞു
അല്ലെങ്കി എത്ര കറി ഉണ്ടായാലും തിന്നാനും കഴിഞ്ഞൂില്ലേനും മറ്റ് പച്ചക്കറി ആയാല്ല്ലേ
അതെ അതെ അല്ലെങ്കിൽ പിന്നെ ഒരു കഞ്ഞിയും നല്ലൊരു ചമ്മന്തിയും വെക്കുക അതാവ് പിന്നെ
അത് പിന്നെ എല്ലാർക്കും അങ്ങനെ തന്നെ അപ്പല്ലെ ഈ മീൻ ഇല്ല്യാ ഞ്ഞാല് അതന്നെ വായക്കാരൂ ആഹ് വായക്കാരു രുചിട്ടണാക്കിൽ എന്തെങ്കിലോ നല്ലരുപ്പുംപുളിയുള്ള സാധനം തന്നെ വേണം ഉ നമ്മ സാമ്പാർ ഉണ്ടാക്കിയാലും ഇനിയിപ്പോ മറ്റേ പാച്ചക്കാറി വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയാലോ അത് അങ്ങനെതന്ന
അതെ ശരിയാണ്
വായിക്കൊരു രുചിവേണമെങ്കിൽ അല്ലെങ്കിൽ ഒരുചമ്മന്തിങ്കിൽ അരക്കണം ഉ ന്നാലെ ചോറുണ്ണാൻ ണാൻ കഴ്യോളു ആഹ് അതന്നെ ഇത്രര കുട്ട ഉം കുട്ടിയാള്ണ്ടോ വീ വിട്ടില്
ഇല്ല കുട്ടികളില്ല
ഇങ്ങൾന്നേ ഉള്ളു
ഞാൻ തന്നെ ഉള്ളു
ഓ അയ്ശരി
ഉം അതെ
ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ മോന് മോന് മൂന്ന് കുട്ടിയാള്ണ്ട് ചെറുത് രണ്ട് കിൻസ് നാാലു വയസായത്
അത് ശെ സ്കൂളോക്ക എങ്ങനെയാ സ്കൂളി അവധിയിണ്ടോ? അതോ പോണോ?
പോണം പോണം യു കെ ജി ആണ് ഒരാള് സ്കൂള് പോണാേരായില്ല ഒരാള് യു കെ ജി രണ്ടാൾ അംഗനവാടിയാ. ഉം ഉം ഒരാ നാലും അഞ്ചെരിം
ബഹളായിരിക്ക്യുല്ലോ
ആഹ് ബഹളം തന്നെ ആഹ് ഒച്ച കേക്കേണ്ട് എടെക്കെട്
അടുക്കള പണി അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇണ്ടെങ്കില് പിന്നെ അവരെ കൂടെള്ള ബഹളായില്ലേ. പഠിപ്പിക്കലും അവര്ക്ക് ഭക്ഷണം കൊട്ക്കലും ക്ലീനിങ്ങും ഒക്കെ ആയിട്ട്
അയിന്റെ അയിനേകാലും രസം ഓലേ തല്ല് തീർക്കലാ. ആയിനാണ് നട് ക്ക് കേയറി നിക്കാനാണ് അത് ഒരു കളിസാനം കൊണ്ട് മൂന്നാക്ക് മൂന്ന് കളിസാനംണ്ടായ്ട്ട് കാര്യല്ലാ
അതെ അതെ അതെ ഓരോര്ത്തര്ക്ക് ഓരോന്ന് വേണം ഇനിപ്പോ ഓരോന്ന് ഇണ്ടെങ്കിലും ഒരാളെ ഇത് തന്നെ ഒരാക്ക് വേണ്ടി വെരും ആഹ് ഇപ്ലാണ് പ്രശ്നം ഇണ്ടാവ. അതെ നല്ല മഴയാട്ടോ ഇവ്ടെ വൈന്നേരം അങ്ങോട്ട് നല്ല മഴയാ വ്ടെ
ഔ ഞാൻ തണ്ത്ത് വ്ടെ ക പോത്ച്ചിരിക്ക്യാ കാലൊക്കെ കാല്നൊക്കെ തരിപ്പേറി അമ്മായ്രി തണ്പ്പ് അതൊ കൊതു ന നല്ലാ കൊതുവാ വടെ ഉം ഫാന്ടാഞ്ഞാലാണ് ഈ കൊത് ഉം കൊത്ക്നെ കൊണ്ട് വയ്യേനും
നേരെ മാെഖത്ത് വന്നിട്ടല്ലേ കടിക്ക്യാ വേറെ എവെടിംണ്ടാവില്ലാ മുഖത്ത് വന്നാ കടിക്ക്യാ അപ്പൊ ഒറാെക്കും പോവും ആഹ് അതെ അപ്പൊ അങ്ങനെയാണ് നമ്മള് അറീല്ല്യേര്ന്നു ഇത് ഇങ്ങെനെ മൂളി അമ്മളെ എണീയിപ്പിച്ചിട്ട്ണ്ടെങ്കില് മ്മക്ക് ഒർങ്ങാൻ പറ്റ്
പിന്നെ ഒർക്കെരും ആഹ് അത് മൂളാതെ വന്ന് കട്ച്ചാേയാ മ്മള് അറീല്ല്യേന്നു ഉം ന്നാ ഞങ്ങക്ക് പോ പോരാത്തേന് വടെ ആടേള്ണ്ട് ആടേൾ ഇണ്ടാമ്പോ നല്ലോണം കൊതു ഇണ്ടാവും. ഉം എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവൂല.
ഉം ഉം ആഹ് അതെന്നെ എങ്ങനെ നന്നാ ക്ക്യാലും നന്നാവൂല്ല്യാ പിന്നെ പ്പൊ ഓല്ണ്ടാവുമ്പോ തന്നെ കൊതുആണ്. ഉം ഉം
കാടും പശു ഒക്കെണ്ടെങ്കി ന്നാ പിന്നെ പറെയെണ്ടാ പിന്നെ മഴയും ആയ്ലെ അയ്ന്റെ കൂടെ ആഹ് എല്ലാം കൂടി ആകെ അതെ ഈ മഴ പെയ്യ്മ്പോ പോറത്തേക്ക് എറങ്ങാനേ ഒര് മടിയാണേ. ആഹ് ബസ്സ് കേറാനും കൊട പിടിച്ചിട്ട് നനവും മകന്റെ എടേല് ബെസ്സ്ലെ തേരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പ്പൊ പിന്നെ പ്രിയദേർശിനി ഇള്ളത് കൊ ണ്ട് വല്ല്യാ പ്രശ്നല്ലാ
ഉം ഇങ്ങള് എങ്ങട്ടും പോവുണ്ടോ? പണിക്കിണ്ടോ എന്തെങ്കിലും
ഞാന്പ്പോ വർ ചെറിയൊരു വർക്ക് ചെയ്യ്ന്ന്ണ്ട്
ന്ന്യോ ആഹ് വീട്ടിലിര്ന്നാണോ
വീട്ടിലിരുന്നല്ലാ അത് അയിന്റെ ഇത് ഡ്യൂറേഷൻ കഴിഞ്ഞു ഇപ്പ ക്സാമും കാര്യങ്ങളും ഒക്കെ ആയിട്ടങ്ങനെ പോവാണ്
ആഹ് ആഹ് അയ്ക്കോട്ടേ പിന്നെ ആരാള്ളെ വീട്ടില്
വീട്ട്ല് ഞാന് ണ്ട്. പിന്നേ ഉപ്പാ, ഉമ്മാ ഒര് ഏട്ടന്ണ്ട്
ഉം ഏട്ടെൻ നാട്ട്ൽണ്ടോ
എങ്ങനെ ബസ്സ്നാണോ പോർത്തൊക്കെ പോവാറ് അതോ ആഹ് വണ്ടിണ്ടോ?
എഹ് ഞാൻ പൊ ഏഹ് ആഹ് മോൻണ്ട് മോൻ ഇണ്ടാവും ആഹ് വണ്ടിണ്ട് പശ്ശെ മോംവടെ - അല്ലോംവയനാട്ടില ഓന് പണി.
ആഹ് അത്ശെരി.
ആഹ് ഒരു മോൻതന്നെള്ളൂ. മൂന്ന് പെങ്കുട്ട്യാളാ, മൂ ത്തത് മോനാ ചെറ്ത് നാലാമത്തഹ് ചെറ്ത്അറഞ്ഞ പത്ത് മുപ്പത് വയസായി. ആണ് ഓന്റകുട്ട്യാളാണ്. മൊ മോൻ ആഹ് മകന്റെ കുട്ട്യാളാണ് ഞാൻ വയസായതാണേയ് ഇക്ക് പത്തറുവത് അറവത്തൊന്ന് വയസായി. ഉം ഉം ഞാൻ അങ്കലവാട്യേ.
ആഹ് ആഹ് ഉം എന്തേലും പോക്ണ് എന്തിനേലും പോക്ന്ന്ണ്ടോ?
അംഗനവാടില് ഹെൽപ്പറാണ്.
ആഹ്‌ അത് ശരി.
ആഹ്‌ അങ്ങനാ? ആഹ് രണ്ടാളെ ഞാനങ്ങട്ട് കൊണ്ടവും. ഒരാളോലമ്മ പോവുമ്പളും കൊണ്ടോവും. ഇമ് അമ്മ പോട്ടോസ്റ്റാറ്റ് ത്ത്കടേ ഓരെട്ടരക്ക് പോവും. ഞങ്ങളൊമ്പതരക്കും പോവും. ഇമ്.. പിന്നെ.
അതെ.
ഓന്റെ തൽ- കച്ചറ തീർക്കണീഒരാള് വാണം ഓഹ് ഞങ്ങക്കഹ് ചീലാണ്. ഇമ്... ഇപ്പൊ പുതിയ കുട്ട്യാളങ്കനവാടീലെയ്. നല്ല കരച്ചിലും പിഴിച്ചിലും അഹ് ശെര്യായില്ല്യപ്പളും.
അവരിങ്ങനെ ഇത്രേം കാലം വീട്ടിലമ്മേന്റേം അച്ഛന്റെയും കൂടെ നിന്ന് ശീലിച്ചിട്ട് പെ- പെട്ടെന്ന് ഒറ്റക്കാക്കുംബൊ ഇണ്ടാവുന്നെ
മടീന്നെറങ്ങാത്താൾക്കാരാപ്പള്ളത്. ആഹ്. ആന്നെ ചോറൊ ചോറ്ന്നാലൊക്കെ മടീല് വാരിക്കൊട് ക്കണം. അങ്ങനെ ഒരാള് ഒരാളല്ലെങ്കി ഒരാള്ങ്ങനെ ഇട്ത്ത്ങ്ങോണ്ട്ക്കണം.
അങ്ങനെ വാണംലെ?
ഒന്നാത്പ്പൊ വീടാൾള്തന്നെ കുട്ട്യാള്ല്ല. ഒരമ്മക്കൊര് കുട്ടി രണ്ട് കു
അതെ അതെ പണ്ടത്തപോലെല്ല ഉംമ് അതെ ഇപ്പംഗൻവാഡ്യോക്കെ കൊറേ കൊറഞ്ഞു. എല്ലാരുപ്പൊ കൂട്തല്. അമ്മേന്റെട്ത്ത് ന്ക്കട്ടെ അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് വിടാന്ന്ള്ള രീതിയായിപ്പോയി.
പൊന്നാര്ച്ച് കൊണ്ടടക്ക്ണ മക്കളും ആണ് പ്പൊ പണ്ടത്തെ പോലൊ- കുട്ട്യാളധികല്ല്യല്ലോപ്പൊ മറ്റഹ്‌ ചെറ്ത് രണ്ടെണ്ണോക്കാവുബൊ ഇമ്മളങ്ങനെ- ഇല്ല നോട്ടണ്ടാവൊള്ളു ഇത്പ്പൊ ഒരു അമ്മക്കൊരു കുട്ട്യായിക്കയിഞ്ഞ് പിന്നെ കൊറേ കയിഞ്ഞ്ട്ടല്ലെ വാണെങ്കി വാണം വാണ്ടെങ്കി വാണ്ട. അത്രത്തന്നെ ആഹ് ഒര് കുട്ടിമ്മത്തനന്നെക്കും അതൊക്കേണ്പ്പൊ പ്രെഷ്ന-
അപ്പെത്രെ ഒട്ടാകെത്രെ കുട്ടികള്ണ്ട് അംഗൻവാടിയില്?
ഇപ്രാവശ്യം പതനാല് കുട്ട്യാളേള്ളൂ.
പതിനാല്
കഴിഞ്ഞ പ്രാവ്ശൊര് ഇര് വതെണ്ണണ്ടായിര്ന്നു. ഇമ്.. ഇപ്രാവശ്യം കൊറവാ ഓഹ്‌ കൊറഞ്ഞ് ഇപ്പ ഞങ്ങളെ അടുത്തൊരുസ്കൂളിലെൽ.
ഇപ്പയ് അംഗൻവാടീല് കൗമാരപ്രായക്കാർക്ക്ള്ളെ ഇതൊക്കെ കിട്ട്ന്ന്ണ്ടോ?
ഇപ്പൊ കൊടുക്കലില്ല്യ. ഓഹ്‌ ഏയേ ഇല്ല്യ ഇല്ല്യ ഇല്ല. അഹ് നിർത്യെ നിർത്തലാക്കി. ഇപ്പൊ ഗർഭിണികൾക്കും.
അത്പോൽത്തന്നെ വെളിച്ചെണ്ണ ഇമ്.... ഗോതമ്പ്നൂർക്കൊക്കെ കിട്ടുായിരുന്നു.
ആഹ് ശർക്കര കാ മുത്താറി മുത്താറി
അതൊക്കെ പോവും നമ്മക്ക് ഇവടെ എട്ത്തെന്നെ ഒരംഗൻവാടി ഇണ്ട് അപ്പൊ നമ്മളങ്ങോട്ടേക്ക്‌ ഇവടള്ളെല്ലാരൂആയിട്ട- അങ്ങനെ നടന്ന് പോവും.
ആഹ് ആഹ് ആഹ് ഇപ്പൊ ഗർഭിണിയൊക്കെ ഉണ്ട് ഇവിടെ
ആഹ ഗർഭി
ആഹ് ഗർഭിണിയർക്ക് പട ക്കില ഗോതമ്പ് മര നമ്മളെ പൊടിപ്പിക്കുന്ന ഗോതമ്പ് ഇല്ലേ പില്യേ അത് ഏഴര കിലോ ഗോതമ്പും ഒരു മാസത്തി അഞ്ഞൂറ് ചെറുപയർ പ്പം പിന്നെ അഞ്ഞൂറ് ശർക്കരയും കൊടുക്കും ആ അഞ്ഞൂറു ശർക്കര ഒരു മാസം അഞ്ഞൂറ് ചെറുപായറും പിന്നെ ഗോതമ്പ ഇപ്പം ഏഴരക്കിലോ ഞാൻ കൊടുക്കുന്നത് മൂന്ന് മാസത്തിനാണ് രണ്ടര കിലോനാണ് ഒരു മാസത്തിന് കൊടുക്ക ആ അപ്പ അതാ അങ്ങനെവാടിരുന്ന് കേടു വരു വിചാരിച്ചത് ആഹ് അപ്പൊ അത് ഒന്നായിട്ട് കൊടുത്തതാ
ആശാവർക്കർമാരൊക്കെ വന്നിട്ട് ഉള്ള ഓരോ ബോധവൽക്കണം
ഓ ഉണ്ട് ഉണ്ട് ആശാവർക്കരന്മാര് എച് ഐ പപടന്ന് വരും ആഹ് പിന്നെ കുത്തിവയ്പ്പ് ഉണ്ടാവും അങ്ങനവാടിൽ വെച്ചിട്ട് ആഹ ഇന്നലെ മിനിഞ്ഞ ഞായറാഴ്ച മിനിഞ്ഞാന്ന് ആ അല്ലാത തന്നെ നമ്മുക്ക് കുട്ടികൾക്ക് ഉണ്ട് കുത്തിയപ്പുണ്ട് ഒന്നര വയസ്സിന്റെ അഞ്ചു വയസ്സിൻന്റെറെ ഒക്കെ കുത്തിവയ്പ്പ് അംഗനവാടി വെച്ചു നിർത്തും ഉം ഹെൽത്ത്ന്ന് വന്നിട്ട് ഡോക്ടറും സിസ്റ്ററ് ഒക്കെ വന്നിട്ട് ചെയ്യും ഓ തൂ ആ തൂക്കന്ന് നോക്കും ആ ഒക്കെ നോക്കും
നല്ലതാണ് ഒരു കണക്കിന്
ആഹഎല്ലാ പണിണ്ട്പ്പ ഉം ഇപ്പൊക്കെ സാധനം കൊടുക്ക നിങ്ങള് ഫോട്ടടുത്തിട്ട് വേണം കൊടുക്കണെങ്കില് ഇപ്പൊ കൊറേ പണിയാ ആഹ് വികലാങ്കര കണക്ക് ഗർഭിണിയാള കണക്ക് വയ്യാത്തോര കണക്ക് ഓരോരോ കണക്കോട്ങ്ങനെ ചോദിച്ചണ്ട ഉ ആഹഇപ്പൊ സെൻസസിന്റെ സമയാണ് ഉം ആഹ് ഉണ്ട് നിങ്ങളെ അടുത്തന്നെ അംഗനവാടി
ആഹ് നമ്മുടെ അടുത്തന്നെ നമുക്കൊരു ഇരൂറ് മുന്നൂറ് മീറ്ററും അത്രേ ഉള്ളൂ
ആഹ ആ കുട്ടികള് പോകുണ്ട ആരെങ്കിലും
ആഹ് കുട്ടികളൊക്കെ ഇവിടുന്ന് എടുത്ത് പോകുന്നുണ്ട് അടുത്തുള്ള കുട്ടികളൊക്കെ പോകുന്നുണ്ട് പിന്നെപ്പോ കൊറേ പേര് കഴിഞ്ഞ വർഷം വരെ പോയ കുട്ടികളൊക്കെ ഇപ്പ എൽ കെ ജിയിലേക്ക് ചേർക്കാനായി
ആഹ് ആഹ് ഒരു കൊല്ലം കിട്ടുള്ളൂ
അത്രേ കിട്ടുള്ളൂ നമ്മളരു ആഹ് അതെ അതെ പിന്നെ അധികം ഈ പുറത്ത് വർക്ക്നൊക്കെ പോകുന്ന അമ്മമാരുണ്ടെങ്കിൽ ആണ് അങ്ങനെ ഒക്കെ ആക്കിട്ട് പോവ അല്ലാതെ ചെറിയ മക്കളെ അങ്ങനെ ആക്കില്ലല്ലോ അംഗൻവാടിയിൽ
ആഹ് അതന്നെ അതന്നെയ
വീട്ടില് ഇല്ലാത്തവരാണെങ്കിൽ അംഗൻവാടിയിലാക്കിപ്പോവും അല്ലെങ്കില് അവര് പിന്നെ സ്കൂൾ സമയം ആവുമ്പോ സ്കൂളിലേക്ക് ചേർക്കും
പിന്നെ പഠിക്കന്നല്ലേ നാലര അഞ്ചു വയസ്സ് തുടങ്ങിയ പിന്നെ പഠ മത്തം തന്നെയല്ലേ വിശ്രമല്ലേല്ലോ അത് വരാത്തൊരു
ചെലപ്പോ വിടാണ്ടി കാരണം പഠിക്കനിപ്പ അങ്ങോട്ടേക്ക് പഠനം തന്നെയല്ലേ